ഹലോ ആ കേക്കുന്നുണ്ട് എന്തൊക്കെയാ ആ
സുഖാ സുഖമാണ് അങ്ങനെ പൂവുണ്ട് ചോറ് ഒകെ അയ്യോ ഓ പണി ഒകെ കഴിഞ്ഞു എന്താ സ്പെഷ്യൽ ഇന്ന്
ഇന്ന് സ്പെഷ്യൽ ഒന്നുല്ല കറി വെക്കാൻ ചെമ്മീൻ ഇപ്പൊ കൊണ്ടോന്നതേ ഉള്ളൂ അത് ഉണ്ടാകണം കൊഞ്ചൻ
ആ ആ ചെമ്മീന്
ആ ചെമ്മീനാ ഇപ്പ ഇണ്ടാക്കണ ഇനി
ആ അയ് എങ്ങനെങ്ങള് പ്രൈ ആക്കലോ അല്ലെങ്കില് കറിവെക്കലോ
കറി വെക്കലാ
എങ്ങന മല്ലിട്ട്ട്ടാ കറി വെക്ക
ആ മല്ലിട്ട്ട്ടാ ആക്കാ ഉം എന്ത്
അയിൽ എന്തൊക്കെ ഇടാ നോക്കിയാ കറീല്
അത് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടീട്ട്
ഉള്ളിം തക്കാളിം വാട്ടിട്ട് ഇതൊന്നും ഇടൂല്ല
എന്തേ ഉം ഉ ഇല്ല ഇല്ല ഉം ഇല്ല ഇല്ല അത് മീന്റെ മീന്റെ കറിയായിട്ടേ കിട്ടൊള്ളൂ അത് കാണാം മൊബൈലൊക്കെ കാണല്ണ്ട് അങ്ങനെ വെക്കുന്നെ പച്ചക്കറിൻ്റെ കൂട്ടത്തിലെ
ഞമ്മള അങ്ങനെ വക്കൽ ഇണ്ട് അതാ ചോയിച്ചേ
ആ
ചെമ്മീനും മുരിങ്ങാക്കായും ഇടും ആ ചെമ്മീനും മുരുങ്ങാക്കായും ഇടും
ആ ചെമ്മീനും മുരിങ്ങാക്കായും ഒക്കെക്കെ കറി വെ
ചക്കക്കുരു ഇടൂ ഇന്നട്ട് ചെമ്മീൻ ഇടും ആ ഓരോരു ഭാഗത്ത് ഓരോരോ വെപ്പാണല്ലോ പക്ഷെ പേ ഇണ്ടാവൂട്ടോ നല്ല ടേസ്റ്റിണ്ടാവും ഉം മല്ലി ഇട്ടിട്ടും വെക്കും പിന്നെ മുളക് ഇട്ടിട്ടും വെക്കും
ഏഹ് ഏഹ്
പിന്നെ നമ്മള് ഫ്രൈ ആക്കും ചെയ്യും ഇവിടെ മീൻ കറിയും ചോറും മ്മ് ഫ്രൈ ആക്കും പിന്നെ നമ്മൾ ചട്ടിയിലിട്ടൊന്ന് ലേശം ഒന്ന് വേവിച്ചെടുക്കണം അല്ലേ
ആഹ്
ആഹ് ആഹ്
ചട്ടിയിലൊക്കെ വെക്കുമ്പോ നല്ല ടേസ്റ്റുണ്ടാവും
പിന്നെ ഉള്ളിയൊക്കെ വാട്ടിട്ട് ഇതയിലേക്ക് ഇടലല്ലെ
എന്ത് നമ്മള് ഫ്രൈ ആ ക്കാണെങ്കിലൊ ആഹ് ഫ്രൈ ആക്കാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പൊരിച്ചിട്ട് ഇട്ക്കും എന്നിട്ട് ഉള്ളിം തക്കാളിം
ആഹ് അതന്നെ ആഹ് അങ്ങനെ തന്നെ അയിൽ ഇങ്ങെളെന്താ പൊടികൾ ഇടാ അയിൽ ഇങ്ങള് ഇത് ഇടോ കുരുമുളക് പൊടിയിടുമോ
കുരുമുളക് എനിക്ക് കുരുമുളക് അത്ര ഇഷ്ടല്ലാ അതോണ്ട് ഞാൻ ഇടലില്ല അയില് അരപ്പ് ഗരം മസാല ഇറച്ചി മസാലപ്പൊടിന്റെ അതും ഇടും പിന്നെ മസാലപ്പൊടികളൊക്കെ ഇടും മ്മ്
അങ്ങനെ ആക്കുബോൾ വെള്ളം തീരെയാ കൂട്ടൂലല്ലേ
ഇല്ല വെള്ളം തീരെ വെള്ളം അതിലുള്ള വെള്ളം ഉണ്ടാവും അത് അടുപ്പത് വെച്ചട്ട് വറ്റിച്ച് കുറുക്കും നോക്കി എടുക്കണം
ആഹ് ആഹ്
ആഹ്
അത്ശരി കറി വെക്കേ കാട്ടിലും ഫ്രൈ ആക്കണ രസോ ഞാൻ ഫ്രൈ ആക്കല ഞാൻ തോന്നെ ഫ്രൈ ആക്കലാണ് പിന്നെ എപ്പഴെങ്കിലും കൊണ്ടുവരമ്പോ ഞാൻ എന്താകും ഇങ്ങനെ ഈ മുർഗ കഴിഞ്ഞു ഇട്ടിട്ട് വാഴക്ക ഇട്ടിട്ട് അങ്ങനെ വയ്ക്കും അതുണ്ടേ കേട്ടോ ഓഹ്
ആഹ് അങ്ങനെ നമ്മള് ഇത് വരെ ഇവിടെ വെച്ചീല മ്മ് ഞാനൊക്ക മൊബൈലൊക്കെ കണ്ടിട്ടുണ്ട് വെച്ചോക്കണം മൊബൈലൊക്കെ കണ്ടിട്ടുണ്ട്
ആഹ മൊബൈലില് പിന്നെ ഫുള്ള് ഫോളും പലകോലത്തിലാലെ ണ്ടാക്കല്
പിന്നെ എന്തൊക്കെ വർത്താനം മഴ ഇണ്ടാടെ
മഴ നല്ല മഴ പെയ്ത് ഇപ്പതാ ചോർ ന്ന്
ഏ
ഓ മഴപ്പ ചോർന്ന്ട്ടോളൂ തിരുമ്പി ങ്ങടെ കുത്തർന്ന് ചിക്കിനി അപ്പൊത്തിന് മഴയത് പിന്നെ അത് ഇട്ത്തില അത് മുറ്റ ത്ത്ന്ന് എ ട് ത്ത്ട്ട് ഒൽമ്പിട്ട് വേറെ ചിക്കണം
ഏ
എ ഫുള് കൊണ്ടോയിണ് മഴ ഇങ്ങനെ തുള്ളിട്ടപ്പം ഞൻ ട്ക്കാൻ വേണ്ടി ഇറങ്ങ്യപ്പക്ക് പെരും മയയ്ത് അപ്പഞ് ഇപ്പോ നനയാനാവുല്ലല്ലോയാർച് ഇങ്ങേട്ടേനെ കേറി
ഏ ഇവിടെ രാവിലെക്കെ നല്ല വെയില്ണ്ടായിനി ഉം പിന്നെ ഇപ്പ മഴ പെയ്തു
ഇപ്പ മഴ പെയ്ന്നുന്നു മഴയൊക്കെ റെദ് ആകുവോ കണ്ടിട്ട്
അതെ കണ്ടട്ട് അങ്ങ
സ്കൂൾ തൊർന്നേര ഇപ്പൊ ലീവൊക്കെ കിട്ടി രണ്ട് ഇല്ലാണ്ടായിട്ട്
ആ അതന്നെ
ലീ വേനി താ
ഉം ആ ഇ വിടെ അങ്ങനെ തന്നെയ് നു അതെ വാ
മൊത്തത്തില് വെള്ളേനി സാധാരണ അങ്ങനെണ്ടാവില്ല്യ ഈ ലീവ്എടുക്കണന്ന് മഴ പെയ്യുല്ല വൈലർകല ഇപ്രാശ്യം എന്താ ച്ചല്ല മഴ പെയ്ത് ഉം
ഏ
ഭയങ്കര എല്ലാ പഷ്യോം മയ ഉണ്ടാവലില്ലലോ ഇപശ്യം എന്തലും പെയ്ത്
ണ്ടാര് അതെ ഉം
കോയ്ക്കളെ തൊറക്കാഞ്ഞിട്ട് കോയ്ക്കള് ഒച്ചണ്ടാക്കാ
തൊർക്കാനിട്ട്ങ്ങനെസൗണ്ട്
ആ മയയിട്ടേ തൊർക്കാൻ കയൂല്ല നായിട്ട്ടുണ്ടു
ആ
ഉം തോറക്കാൻ വേണ്ടിട്ടുള്ള വിളി വിളിക്കാ
ആ
ഉം തൊ അ വയ്യ ചുറ്റ റും നായികളെ ശല്യയതോണ്ട് ഓ വെള്ളതൊകെ തീ തീരാനായീണ്
ആണോ
വൈകുന്നേരം നോക്കുവോ ഡെയിലി ഇത് നിക്കുവോ
ആഹ്
നിന്ന് തിന്നാം കൊട്തിട്ടു അപ്പത്തന്നെ കൂട്ടിലാക്കും അല്ലെങ്കില് ഒറ്റാള് ബാക്യാവൂല
ഏഹേ
ഒക്കത്തിനും ആയിണ്ടോ ഓല് ഒരാളെന്നെ വെയ് യാ കൊറേ ആള്ണ്ടാവുയ്
ആഹ് ഒര് എല്ലം കൂടെ വന്നിട്ട് ആഹ് അതെ
ഓല് പത്തിച്ചാ വേം കിട്ടും ചിയ്യും നമ്മളൊന്നും ആട്ടി കൂട്ടിലേകാക്കാം പോയ ഓലെ കിട്ടൂല്ല
ആ അതന്നെ ഐറ്റള് പേടിച്ച് പതുങ്ങല്ലേ ആ അപ്പൊ വേംകിട്ടല്ലോ ആഹ് മ്
പിടിച്ചോണ്ടൊക്കാൻ സുഖാണല്ലോ.
അതന്നെ അടെപ്പണി ഒക്കെ കൈഞ്ഞോ?
ഓ പണിക്കെ കയിഞ്ഞു ഇനി കുളിക്കാനും കൂട്യള്ളൂ.
ഏ അങ്ങനെ ഉച്ചക്ക് രാത്രി കക്കും കൂടെ ഒപ്പരം ണ്ടാക്കലാ
ആഹ് ഒറ്റവെപ്പെ വെക്കലുള്ളൂ
ഏനെ
ഓ അഹ്മതി കൊറഞ്ഞ ആളല്ലേള്ളൂ അപ്പപിന്നത് മതി ഊം രാത്രി പിന്നെ ചെലപ്പോ ഫ്രൂട്സോ എന്തെങ്കിലും കഴിക്കാണെങ്കി ചോ ആവശ്യണ്ടാവൂല
ഏ അങ്ങനേ
മ് ചരി ചോറ്ള്ളപ്പോ ചോ ചോറാണ് നിക്ക് ഇഷ് ട്ട പണ്ടാര പറഞ്ഞഈ ചോറണ റ്റൊ പക്ഷെ ചോറ് അങ്ങനെ കഴിച്ച ഞ നല്ല വല്ലല്ലേ രാത്രി
അതെ
അപ്പൊ ഉന്നല്ല ഫ്രൂട്ട്സ് എന്തെിലും കൊണ്ടുവരും ഇപ്പ മാങ്ങനൊക്കെ സീസൺ ആയതുകൊണ്ട്
ആഹ് അതന്ന
കൊണ്ട വരു പാ കഴിക്കോ കഷ്മൊക്കെ കഴിക്കുക
ആഹ്
ഉം
സ്പെഷ്യല ഒക്കെ ഉണ്ടാക്കോ
സ്പെഷ്യൽ വൈകുന്നേരം സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കൂ ഒക്കെ പൊരിയോ അല്ലെങ്കിൽ പയപൊരിയോ ഉ
ചക്കപ്പൊരി പറയുമ്പോ പച്ചക്ക നീളത്തിൽ ഉർഞ്ഞിട്ട് വരിക്കുന്നതോ
പച്ചച്ചക്കെ നല്ല മൂത്തയിരിക്കാം എന്നിട്ട് അത് നീളത്തിൽ നല്ലോണ്ണം അരിഞ്ഞി ഉപ്പ് മഞ്ഞപ്പൊടി കുഴച്ചി വെച്ചിട്ട് പലഞ്ഞടു പോയി ചാലേ ചേച്ചിതിൽ ഉപ്പ് ഞ്ഞിട്ട് ഒലിച്ച് പോരും അപ്പൊ വെള്ളം പോലെ ആകും അപ്പോൾ കൊറ സമയം ഹ് ഇളക്കും വേണ്ടിരുും കുറെേ സമയം വർക്കും വണ്ടി വർ എടു കൊഴ പോോല നക്ക
ആണ
ആഹ ഇതാകുമ്പാ പ്രശ്നമല്ല വേഗം എതാ എന്നിട്ട് കൊറച്ച് കുറച്ച് സമയം ക്കത്തോ ഒരു നമ്മള് ഗ്യാസമ്മല ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല അടുപ്പത്ത്
ആഹ ആ അടുത്ത
പുമ താക്ക ശാലി നല്ല ഗ്യസ ആാവവും
ആഹ ആടടുപ്പതെല്ലാം ഉണ്ടാക്കുക
ആഹ ഞാ ഗ്യാസിമെ അങ്ങനെ ഉപയോഗിക്കും രാവിലത്തെ ചായ ഉണ്ടാക്കും ഗ്യാസിമേൽ ബാ ഫുൾ അടുപ്പ ത്ത് ന്നാവും വിറകുള്ളതുകൊണ്ട് പിന്നെ അടപ്പത്തന്ന് ആക്കും പിന്നെ നമ്മളെ അടുപ്പത്തിണ്ടാക്കുന്നതല്ലെ ടേസ്റ്റ് ഓ അടുപ്പ് കത്തും
കത്തികിട്ടി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല ഉം
അടുപ്പാ
ആഹ അപ്പ പിന്നെ പേ ടെൻഷൻ ഇല്ലാലോ
ഇല്ല ഇല്ല തന്നെ ആയതോണ്ട് പൊകയില്ല അപ്പ അങ്ങനെങ്ങട് അടുപ്പതാടു വാർക്കും ഒക്കെ ഇപ്പോ പിന്നെ കുറച്ചധികം അടുപ്പത് എത്തിക്കാൻ തുടങ്ങിന് ഗ്യാസിന് ക്ഷാമം
ആ അതെ
ഇപ്പൊ ഗ്യാസ് തീർന്നീനി നാല് മാസം കഴിഞ്ഞ് കിട്ടി ആഹ് അപ്പൊ തീർന്നപ്പോ നെർക്കണിനി ഇപ്പോ നാല്പ്പത്തഞ്ച് ദിവസം കഴിയണോന്ന് പറഞ്ഞ്
ഏ എന്നിട്ട് കിട്ടീയില്ല
ഇല്ല കിട്ടീല ഇനി ഇരുപത്തൊന്നാം തിയതി ഒന്നും കൂടി ബുക്ക് ചെയ്യണം എന്നിട്ട് പിന്നെ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടേ കൊണ്ട് വരുള്ളൂ പറഞ്ഞു അപ്പൊ തല്ക്കാലം കുറച്ച് ബ്ലാക്ക് നിറച്ചതാ
ഏ
ഉം
ഭയങ്കര ഇടങ്ങേറ ഗ്യാസ് ഇല്ലെങ്കിലും ഇടങ്ങേ
തീരയില്ലേ ഇടങ്ങാറാണ് കരണ്ടിന്റെ അടുപ്പുണ്ടായിട്ട് കാര്യമില്ല അയ്മേൽ ഒന്ന് വെ കഴിഞ്ഞല്ലോ
അതെ മ് വെള്ളമൊക്കെ വേണമെങ്കിൽ വെള്ളം ചായൊക്കെ വെക്കാന്നല്ലാണ്ട് വേറെ ഒന്നും അയ് മല്
ഉം നേരായി കരിഞ്ഞു അന്നവിടൊരു പരിപാടിണ്ടായിരുന്നു ഞാൻ നാല് പേർക്ക് പാല് ഒന്നായി അതിന്റെ മുകളിൽ വെച്ചിങ്ങാട്ട് ഹോർലിക്സ് വെയ്ക്കാൻ വേണ്ടിട്ട് അതിന്റെ മോളിൽ ച്ചിങ്ങാണ്ട് ഇളക്കിയതാ ഇളക്കിപോയോ ഇളക്കി ഇളക്കി ഇളക്കി ഞാന് നല്ലപോലെ ഇളക്കിണ്ട് ഇളക്കാൻ അടി ഇല്ല തോന പാലുണ്ടായപ്പോ അങ്ങനെ ഞാന് തെളച്ച് പൊന്തിയപ്പോ ഞാൻ ഓഫ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് കൊറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ എന്തോ ഒരു മണം ഇങ്ങനെ വര്ണ്ട് അപ്പൊ നോക്കുമ്പോ ഇത് അടിപിടിച്ചാണ് അടി പിടിച്ച് പിന്നെ അത് ഫുള്ള് ഒഴിവാക്കി പൊടി പോ വേറെ നാല് പേക്ക് പാല് വാങ്ങി ക്ക അതാണ് കരിഞ്ഞെടുക്കുന്ന കവറ് പറയ്ന്ന പാത്രം വരെ കേടുവന്നോയി പറയുമ്പോ എളക്കീട്ട് അടി കത്തായിട്ടാ അല്ലേ നേ ഡേറക്ട് ചൂട് കരിഞ്ഞത് അയ്മല് ഒന്നും വെക്കാ കയില്ല വേം
ഹാ
ഉം നല്ല ശ്രദ്ധ വേണം അയിന്റെടുത്ത് അയിന്റെടു ട്ട് നിക്കണം മ്മള് ഏട്ടും തിരിയാതെ ആ അതെ ഓ വെള്ളൊക്കെ വേം തെളച്ച് വെള്ളൊക്കെ വേം തെളച്ച് കിട്ടും ഉം പിന്നെ ചായൊക്കെ തെളപ്പിക്കോമ്പോളെ ഇ നിക്കണം എന്താച്ചാൽ ചിന്തി ന്നാൾ ഇപ്പം പാല് മ്ം പാൽ ചായ ഗ്യാസടുപ്പ് എല്ലാ കരണ്ട് വരുമ്പോ കെട് വന്നിട്ട് നന്നാക്കിയണ് തറവാട്ട്ത്തൊക്കെ
ഏ
നന്നായി ഗാസ് ചീന്തിപോയി പാൽചായ അപ്പൊ കേടൊന്നേ പി
ഏ ഭയങ്കര എടങ്ങാറ്ല്ലേ
ആഹ് എടങ്ങാറാണ്
പിന്നെ വേറെന്തൊക്കെയാണ്
വേറെക്കെ പ്രത്യേച്ചൊന്നുല്ല അങ്ങനെയൊക്കെ പൊട്ന്ന്
ഉം എന്ത്
കരണ്ടിഅടുപ്പ് ഉണ്ടോയ്ക്യ
ഇല്ല കറണ്ട് അടുപ്പില്ല കാണം കറണ്ട് ബില്ല് കൂടുത കാരണം അത് ഉപയോഗിക്കയില്ല
ഈസി കുക്ക് വാങ്ങിയതി ഈസി കുക്ക് ആമ്പോ കരണ്ട് ബില്ല് കൊറയും
മ്ം ഇനിക്കറിയില്ല അത്
അത് കരണ്ടടുപ്പിന്റെ ഗവൺമെന്റ് ഇത അംഗീകൃതള്ള
ഹാ ആഹ് ആഹ് ആഹ് മൻസ്സിലായി ഇപ്പ മൻസിലായി ഹാ ഇപ്പൊ മൻസ്സിലായി
ഉം അത് വാങ്ങിയാതി ഏതാ നല്ലത് സാധനം അതാണ്
ഉം ഞാൻ എന്നാ വിളിക്കാട്ടോ വേറ കോള് വര പിന്നെണ്ട്
ഓന്നാ ശരി ശരി